ആഹ് കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കണുണ്ട് സുഖാണോ
ഓ സുഖായിട്ടിരിക്കുന്ന് ചായയൊക്കെ കുടിച്ചോ? ഓ കഴിച്ച് നി ചായ ഒണ്ടാക്കാനുള്ള പൊറപ്പാ ആ ഞങ്ങള് ഉം മൂന്നര ക്കെ ആവുമ്പോ ചായ കുടിക്കുന്ന ആൾക്കാരാണ്
ആണ്ലെ ആഹ് ഞങ്ങള് കൊർ ച്ചുങ്ങുടെ കഴിയും ഇഹ്‌ ഇപ്പൊ ചോറ് ണ്ട് ണ്ട് കഴിഞ്ഞിട്ടോള്ളൂ
ഞങ്ങള് ഒരു മണി ആവുമ്പോ ചോറ് കഴിക്കും ഒരു മണിയാവുമ്പോ ചോറ് കഴിക്കും
ആഹ് നേരത്തെ പണികളൊക്കെ ഒരുങ്ങോ
ആഹ് നേരത്തെ പണികളൊക്കെ കഴിയും
ആഹ് പിന്നെ ആ വർക്കിന് പോണോരുണ്ടാവൂല്ലേ
ആ ഒണ്ടാ ഹസ്ബൻ ആഹ് ആഹ് ഹസ്ബൻഡ് വർക്കിന് പോവും മ്മ് ആ ഫുഡ് കഴിക്കാൻ വരും മ്മ് ഇന്ന് സ്പെഷ്യലൊന്നും ഒണ്ടാക്ക ഇന്ന് മീൻകറിയാരുന്നു.
ആഹ.
മീൻകറി, ച ക്ക ചക്കയുണ്ടാരുന്നു.
ആ ഇപ്പൊപ്പിന്നെ ചക്ക സീസ് ണും മാങ്ങസീസണും ആയതുകൊണ്ട് എല്ലാര്
എല്ലാ ദവസോം ഞമ്മ ചക്ക മാങ്ങാടെ സീസണല്ലേ ആ ചക്കക്കൂട്ടാൻ ഒണ്ടാക്കും ഞങ്ങള് ചക്ക ചക്കക്കൂട്ടാനാര്ന്നു.
ആ വേറെ ചക്ക കൊണ്ട് വേറെ അയ് റ്റംസൊക്കെണ്ടാക്കോ?
ചക്കോണ് ചക്കവെ ചക്ക വെച്ച് ഞാൻ ഒണ്ടാക്കുന്നെ ചക്ക ചിപ്സ് ഒണ്ടാക്കും ചിപ്സ് അറിഞ്ഞൂടെ ചക്ക ചിപ്സ് അത് ആണോ പിന്നെ അത് കഴിഞ്ഞിട്ട് ചക്കാ ആ പഴുത്തചക്ക വെച്ച് ചക്കെയപ്പം ഒണ്ടാക്കും
ആ ആ ആ ഏല ആ ആ മൻസ്സിലായി ആ
ന്താ പറയുന്നെ പൂച്ചയപ്പോന്ന് പറയോ
അല്ല അല്ല എ ചക്കോണ്ട് എന്താ ച ഇതെന്നെ എല അടാന്നെന്നെ പറയെല് ആ ആ ഉം എല അട വെറെ രീതിയിൽ വാഴന്റെ എലെൽ വെച്ചിട്ടും ഉണ്ടാക്കൽ ഇണ്ട്
അ ആ ഇതും വാഴെൽ അല്ല നമ്മളിത് വാഴ ആ വാഴ എലെൽ വെച്ചും ഉണ്ടാക്കും എന്നു വെച്ചാ അം ഗോതമ്പ് പൊടിയാലെ അ പൊടിയോ എടുത്തിട്ടേ ച ഈ ചക്കയും കൂടെ പഴുത്തിട്ട് പഴുത്ത ചക്കയും കൂടെ മിക്സിലടിച്ച് ശർക്കരടെടങ്ങ് ചേർ ചേർക്ക അപ്പം ആ അത് വേവിക്കും തേങ്ങയൊക്കെ ചേർക്കും തേങ്ങ തേങ്ങാ ചിരവി ചേർക്ക ഏലക്കൊക്കെ ഇടും ഇച്ചിരി ജീരകപ്പൊടും ആ അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇത് ഏതെങ്കിലും ഒന്ന് ജീരകപ്പൊടിയോ അല്ലേ ഏലക്കപ്പൊടിയോ ഇട്ടട്ട് പിന്നെ കുക്കറിൽ ഇടലികുട്ടത്തി വെച്ച് വേവിച്ചെടുക്കും പക്ഷെ നല്ല ടേസ്റ്റാണ് ഉം ചെലവര് ഇ ചുക്ക് ചേർ ക്ക് ന്ന് റയ് ചിലവർക്ക് ചക്ക ഗ്യാസ് വരുവല്ലേ ആന്നരി മാ ഇഷ്ടാവത്തില്ല ആ നമ്മളുണ്ടാക്കുമ്പോ ച് ചുക്കുണ്ടെങ്കി അത്‌ ചേ ഇടിച്ച് ചേർക്കും ഇടിച്ച്പൊടിച്ച് ചേർക്കും ഉം പിന്നെ ക്ഷെ അത് ഇലയിലേക്ക് ഇലക്ക് ക്യാ ഏ വാഴെലെ ഉണ്ടാക്കുന്നയിനേക്കാൾ ടേസ്റ്റ് വയണെലയിൽ ഉണ്ടാക്കുന്നത അതറിയാമോ വയണയില ആ ഞങ്ങള് പറ ആ് കറുകപ്പട്ടടെലെന്നല്ല ഞങ്ങൾ പറയുന്ന വേണല്ലേന്നാ ആ ക അതെ അയല നിങ്ങള് മല
അതില് പ്രത്യേക മണാണല്ലോ ആ ആ
നിങ്ങളും മലപ്പുറം ആണല്ലേ ആ അത് നല്ല ടേസ്റ്റാ അതിനകത്ത് ഇണ്ടാക്കിയ എല്ലാർക്കും ഭയങ്കര ഇഷ്ടവാ
ആ അതെ അതെ അതിന്റെ ടേസ്റ്റും കൂടെ അതില് വരും
നമ്മുടെ വീട്ടിലുണ്ടായ എല ആ മരവുണ്ട് ആഹ്
പിന്നെ മറ്റ ഇത്ണ്ടാ ലുണ്ടോ ചക്ക വരട്ടി ഇത് ഉണ്ടാക്കലുണ്ടോ
ആ പക്ഷെ ഞാ ഉണ്ടാക്കിട്ടില്ല ഇങ്ങനെ
ആഹ ആഹ ആഹഅഹ അത് രസമാണ് പഴുത്ത ചക്ക ഇതേപോലെ പിന്നെ നല്ലോണം വേവിച്ചിട്ട് ആഹ നല്ലോ നല്ലോണം വേവിച്ച് റ്റ് പിന്നെ ശർക്കര പാനൽക്ക് ഒഴിക്കും ശർക്കര പാന വച്ചിട്ട ലേ പച്ചം അരിപ്പൊടി കലക്കിയിട്ട അത ഒന്ന് വ ശരിക്കും ഒരു കുറുക്ക കിട്ടാൻ വേണ്ടിയിട്ട്
ഓ ഓ ഓ
പിന്നെ കൂട്ടും പിന്നെ നമ്മള് പിന്നെ ഇതേപോലെ ഇലക്ക പൊടിയും ചേർത്തിട്ട് തേങ്ങ ചിര വേതും അയൽക്കറിട്ട് നെയ്യ നെയ്യ് അതിക്കൊരു അങ്ങനെെയ്യോട്ടിങ്ങാണ്ട് നല്ല ടേസ്റ്റണ് നല്ല പായസം പോലെല്ല ഇങ്ങനെ പി അ അ അ എന്നിട്ട് ആ വരറ്റ പോലെ ആ
അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കന്ന് പറയാ ആൾക്ക പ
ആ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നുണ്ടാവൂല്ല ആ കൊ പ്രയള്ളവരൊക്കെങ്ങനെ വേണങ്കി ചെയ്യണണ്ട്
എന്നായിനി ചക്ക നമ്മുടെ വീ വരിക്കച്ചക്കയില്ല എന്റെ വീട്ടിലുണ്ട് ഞാൻ പോവുമ്പോ കൊണ്ടുവരുമ്പോഴേ
ആ വരിച്ച കാ അതന്നെ വേണോന്ന് നമുക്ക് ഏത് പഴുത്ത ചക്കയാണെന്നെണ്ടെങ്കി പിന്നെണ്ടാക്കാ അത് കൊഴുപ്പൊന്നില്ല നമുക്ക് പഴുത്ത ചക്ക കായമതിയന്നുള്ളൂ
ആ ചക്ക ചക്ക ആദ്യം വേ വേവിക്കണോ അതോ നമ്മള് ഉരുളി
പഴുത്ത ചക്ക ചക്ക നമ്മള് പിന്നെ കുരു കളഞ്ഞിട്ടേ അത് ചെറുതായിട്ടൊന്ന്, പിന്നെ രണ്ടെതളാക്കേ അല്ലെങ്കിലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ടീതിട്ട്, പിന്നെ നല്ലം ചെറുതാക്കി അരിയല്ലാ ച്ചമ്മള് ആ ചൊളൊങ്ങട്ട് നാല് നാല് ചീന്താക്കി ട്ട് പിന്നേ വേവിക്കാ കൊറച്ച് വെള്ളത്തില് വേവിച്ചി ട്ട് പിന്നെ നമ്മള് ശർക്കര പാനി ഒഴിക്ക മധുരത്തിന് ആവശ്യത്തിന്ന് ശർക്കര പാനി വെക്കാ എന്നിട്ട് പിന്നതൊന്ന് നല്ലോണ അയിക്ക് നല്ലോണം മിക്സ് ആ ഒരു ശർക്കര പാനിയും ചക്കയും കൂടെ ആണ്ട്
ആ ആ ഒന്ന് മിക്സായി വരണം
അയിൽക്ക് ഏലയ്ക്കപ്പൊടിയൊക്കെ ചേർത്തിട്ട് പിന്നെ തെങ്ങേം തേങ്ങ തേങ്ങ ചെരവിയ ഇതും ചേർക്കാ പിന്നെ അയിൽക്ക് നെയ്യൊക്കെ നല്ലോണം മി ക്സാക്കിട്ട് പിന്നെ അതിൽക്ക് നെയ്യും
ഞാനിതുവരെ ഉണ്ടാക്കിട്ടില്ല അ അടുത്ത പ്രാശ്യം ട്രൈ ചെയ്യാം പക്ഷെ ഞങ്ങളെ വരിക്കചക്ക വെച്ച് വരിക്കച്ച ഒക്കെ പുഴുങ്ങും ആ വരിക്കച്ചക്കയും ശർക്കരയും തേങ്ങയും കൂടിട്ടിട്ട് ഏഹ് കലത്തി വെച്ച് അട ച്ച് പുഴുങ്ങും അപ്പം ഭയങ്കര ടേസ് ആണ് ആ വരിക്ക ചക്ക നമ്മള് ആ അത് മാത്രായിട്ട് ചതപ്പിലിട്ട് പുഴുങ്ങും, ഈ ശർക്കരയും തേങ്ങയും പിന്നെ എറ ക്കാൻ നേരത്ത് ശെകലം നെയ്യൊഴിക്കും വേണോന്നൊന്നുല്ല ആഹ് വെള്ളം നമ്മളൊട്ടും ഒഴിക്കത്തി ദി ശർക്ക്‌തേ ചക്ക പഴുത്തതല്ലേ പിന്നെ തേങ്ങയും ശർക്കരയും കൂടി ഇടുമ്പം തന്നെ അങ്ങ് വെള്ളവാവും ആ വെള്ളറങ്ങും അതെല്ലാം കൂടി ഇങ്ങനെ കൊഴഞ്ഞ് കിട്ടും ആ നല്ല ടേസ്റ്റാ ആ ആ ആ അങ്ങനെ നമ്മളുണ്ടാ അ ആ ജസ്റ്റ് അങ്ങനെ പറക്കി തിന്നും വേവിച്ചിട്ട്
ആഹ് ആഹ് നമ്മള് ഓരോ സീസണില് മ്മള് ഇങ്ങനെ ഓരോന്ന് ഇണ്ടാവുമ്പോഴേ അത് ന്റെ പ പലെ ഐറ്റംസും കുട്ടിൾക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലതാവും ചെയ്യും ആവിൽ പിന്നെ പിന്നെ ആ പിന്നെ ഇപ്പത്തെ കുട്ടിൾ പിന്നെ അങ്ങനെ അ അവര് ഇത് കൂടുതലും പൊരിച്ചതും അങ്ങൻതൊക്കെ തന്നെ ഇഷ്ട്ടണ്ടാവാ അ അമ്മൾഒക്കെ ഉള്ളു അങ്ങനെ ഇങ്ങനെ ഈ ഒരു ആവിൽ വേവിക്ക്ണതും അമ്മളെ കാലത്ത്ള്ളോര്ക്ക് ഒള്ളു ഇഷ്ട്ടണ്ടാവ അതെ ആ അതെ ആ ആ ഓൽക്ക് ന്യൂഡിൽസ്
ആഹ അതൊക്കെയാണ് ഫാസ്റ്റ് ഫുഡ ആണന്ന അവർക്ക ഇഷ്ടാ നതി ഫസ മാങ്ങ വെച്ച് മാങ്ങ മാങ്ങ വെ ന്ത സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുവോ
പിന്നെ മാമ്പഴ പുളിശ്ശേരി മാമ്പഴ പുളശ്ശേരി എനിക്ക് കുട്ടികളൾ താല്പര്യത്തിന് ഉണ്ടാക്കും പിന്നെ ഇപ്പൊഒരു ഒരു വട്ടം ണ്ടാ ക്കിര്ന്നു ഇഷ്ട്ടാണ് ഏ ഇൻക് പിന്നെ ചോറി ന്റെകൂടെ അങ്ങനെ വല്ലാതെ മധു രത്തിന്റെ കൂ ട്ടാൻ ഒന്നും അങ്ങനെ ഇഷ്ട്ടല്ല പുളിയഞ്ചി അങ്ങനത്തെ ഇഷ് ട്ടാണ് പുളിയാഞ്ചി അറിയി ല്ലെ അമ്മൾ ബിരിയാണിക്ക് ആ അതിഷ്ട്ടാണ് ആ പിന്നെ ങ്ങനെ മാമ്പഴ പുളിശ്ശേരി കൊറേഷേ കഴിക്കുംന്നാലും വല്ലാതെ അങ്ങട്ട് ഇഷ് ടല്ല കുട്യക്ക് വേണ്ടിണ്ടാക്കി കൊടുത്തിരുന്നു ആഹാ അങ്ങനെ പിന്നെ മാങ്ങോണ്ട്
നമുക്ക് നിറയെം പഴുത്ത മാങ്ങ ഇരിക്കിന്ന് എന്തെങ്കിലും റെസിപ്പി അരിയൊങ്കി പറ
ആ പിന്നെ ജാമും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാക്കല്ലോ നമ്മള് അയിന്റെ ആ ഒര് പിന്നെ തൊലി കളഞ്ഞട്ട് പളുപ്പ് മാത്രം എടുത്തിട്ട് വേവിച്ചിട്ട് അത് പിന്നെ നെയ്യും ഇതൊക്കെ നല്ലോണ്ണം പഞ്ച്സാരോ കണ്ട് പിന്നെ ഇങ്ങനെ ഒട്ടി പിടിക്കാതെ നോൺ സ്റ്റിക്കിലൊക്കെ കൂടുതൽ നല്ലത്
പഞ്ചസാരയും കൂടി ഇടൂ അല്ലേ പഞ്ചസാരയും പിന്നെ ചിലര്റയും നാരങ്ങ നീരും ഒഴിക്കുെവന്ന്
ആ അതാ ട്ടലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടീട്ട് പിന്നെ അങ്ങനെ ചെയ്യലിണ്ട് നല്ലോണ്ണം എന്നിട്ട് മിക്സിയിലങ്ങാണ്ട് അരച്ചാൽ തന്നെ നല്ല ഇതില് കി സ്മൂത്തായിട്ട് കിട്ടും എന്നിട്ട് പിന്നെ നമ്മള് നോൺ സ്റ്റിക്കന്റെ ഇങ്ങ അടുത്തിട്ട് അതിൽക്ക് പൻസാര ഇട്ട് ങ്ങാണ്ട് പിന്നെ ജാമ്നൊക്കെ പിന്നെ അത്യാവശ്യം പൻസാര വാണല്ലോ അങ്ങനെ നല്ലോണ്ണം എളക്കി എളക്കി എള യമ്മള് ആ ഒരു വേറിട്ണ ആ ഒരു ഇത് വരോല്ലോ അങ്ങന ഒരു കൺസിസ്റ്റൻസി വരുമ്പോ അയി അയിന്ന് എടുത്തി ട്ട് അങ്ങനെ പിന്നെ നാരങ്ങനീരും പിന്നെ ചെലോര് പിന്നെ എങ്ങനെ പിന്നെ ചെറിയ കറുകപ്പട്ടിം കറാമ്പൂ അങ്ങനെ ചേർക്ക് ചേർ ക്കല്ണ്ട്
ഓ ഓ ഓ
വേറൊരു ടേസ്റ്റ് വരൂല്ലേ
മ് നമ്മള് മാങ്ങ വെച്ച് ആ മാങ്ങ വെച്ച് നമ്മള് ഷേക്ക് ഒക്കെ അടിക്കും ഇപ്പ പിന്നെ മഴയായോണ്ടതും വേണ്ട ആ
ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും ജ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇണ്ടാക്കും അതൊ
ആ ആ അല്ല മഴയായോണ്ടിപ്പം അങ്ങനെ ഷേക്ക് ഒന്നും അടിച്ചിട്ട് ആർക്കും താല്പര്യ ഇല്ല
ആ
പക്ഷെ പാല് ചേർക്കരുതെന്നാ പറയുന്ന പ മാങ്ങയും പാലൂടെ ഒരു കോമ്പിനേഷൻ അൽ എന്നാ പറയുന്നത് പക്ഷെ എന്നാലും ഷേയ്ക്ക്
പക്ഷെ മാ പാല് ചേർക്കുമ്പഴല്ലേ ടേസ്റ്റ് ഇണ്ടാവാ
ഉം മാങ്ങയും പാലൂടെ ഞങ്ങളും അങ്ങനെ ഞാനും അങ്ങനെ തന്നാ അടിക്കുന്നെ പാലും പിന്നെ ഇിച്ചിരി ഐസ്ക്രീം മും കൂടിട്ടാ
ആ അടിപൊളിയായി ആ അതെ പിന്നെപ്പോന്നും ഇല്ലാന്നുണ്ടെങ്കിലും വെർ തെ ജ്യൂസടിച്ചാ അങ്ങനെയും കുടിക്കൂട്ടോഞമ്മക്കിപ്പൊ ഈ ദാഹള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ മാങ്ങ അങ്ങനെ പിന്നെ പഞ്ചസാര ഇട്ട് അങ്ങനെ പാലൊന്നും ഇല്ലങ്കില അങ്ങനെ പാൽപ്പൊടിണ്ടെങ്കിഒരു സ്പൂൺ രണ്ട് സ്പൂൺ അങ്ങനെ അത് ചേർക്കും
ഉം ഇന്നൊട്ട് പാലിനും വെല കൂടിയല്ലേ
സിറ്റുവേഷൻ വരുമ്പ അങ്ങനെയാ പിന്നെ നമ്മള വീട്ട്കാര് തന്നല്ലേ അപ്പപിന്നെ വേറെ കൊടുക്കയല്ലല്ലോ അപ്പൊ പിന്നെ അങ്ങനെയും കൂടി ഹ് പിന്നിപ്പോ പൊറത്തന്ന് വാങ്ങിക്കണം നമ്മള വൂട്ടില് തന്നെ ഉണ്ടാവൻ ന്നെ മാങ്ങയൊക്കെ ആവുമ്പോഴേ മാങ്ങയാണെങ്കിലൊക്കെ നമുക്ക് ഇള്ളതാകുമ്പ പിന്നെ വേറെ വെഷ കാര്യങ്ങളൊന്നും ഉണ്ടാകൂലല്ലോ പിന്നെ എങ്ങനെ കഴിക്കാണെങ്കിലും അത് പിന്നെ നല്ലതാരിക്കും
ഈ വർഷം പൊതുവേ മാങ്ങ കൂടുതലാണ് മാങ്ങയ്ക്ക് പറ്റിയ ക്ലൈമറ്റായിരുന്നു ഈ വർഷത്തത്
ആ അതെ ആ നമ്മള സീസണില് വരുന്ന ഫ്റൂട്ട്സക്കെ കഴിക്കന്നാ നല്ലത് സീസണില് ഏത് സീസണിലാണ് ഫ്രൂട്ട്സ് ഓരോ ഫ്രൂട്ട്സ് ഓരോ സീസണില് വരുന്നത് ആ സീസണില് വരുന്ന ഫ്രൂട്ട്സ് കഴിക്കാ നല്ലാന്നാ പിന്നെ അധികം വിഷ കാര്യങ്ങളൊന്നും
നിങ്ങളടെ വീട്ടിൽ നിറയെ മാങ്ങയുടെ വെറൈറ്റി മാങ്ങകളുണ്ടോ തോനേ മാവൊക്കെ ണ്ടോ
ഇല്ല പിന്നെനെ കൊറെ മാങ്ങ വെറൈറ്റിന്നുംല്ല മ്മക്കിങ്ങനെ എല്ലാടത്തന്നും കി ഓരോ ഐറ്റം കിട്ടും ഇവിടെകോമാങ്ങ അങ്ങനെ അങ്ങനെ കിട്ടും അങ്ങനെക്കെ ള്ളതല്ല പിന്നെഅയിന് വേറെ പേരെന്താ പറയാന്നറിയില്ല
ഉം നിങ്ങക്ക് കൊളം കൊളമ്പി മാങ്ങന്ന് റഞ്ഞാ അറിയോ നീളം ഉള്ളേ മാങ്ങയാ
ആ കപ്പൽ മാങ്ങേക്കാരല്ലേ ആ ആ
രീതിയത ഇവിടെ പറയുന്നത് ഞങ്ങക്ക് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഫെയ്മസായ ഒരു മാങ്ങയുണ്ട് കൂട്ടൂക്കോണം മാങ്ങഎന്ന് പറഞ്ഞ ഭയങ്കര മധുരമാണത് അത് കൂട്ടുക്കോണം ന്ന് പറഞ്ഞൊരു സ്ഥലത്ത് താണ് പിടിക്കുന്നത്
ആ ന്നാശരിന്നാ പിന്നെ ആ ശരി ആ